ആഹ് കേക്ക്ന്ന് ഹലോ
ഫുഡ്ഡൊക്കെ കഴിച്ചോ?
ഓഹ് ഫുഡ് കഴിച്ച് കഴിച്ചിട്ട് അങ്ങടെ ഉള്ളു നേര്ത്തെ കഴിക്കൊ? ഇപ്പഴാ കഴിച്ച്ണത്
അയ് ശരി. എന്തായിര്ന്നു സ്പെഷ്യലൊക്കെ
ഉം പൊറത്ത്ന്ന് ഫുഡ്ഡ് വാങ്ങി
ഏഹ്
പുറത്ത്ന്നു ഫുഡ്‌ വാങ്ങിച്ചേ ഹലോ ഹലോ ആഹ്
ഇന്ന്‌ വാങ്ങിച്ച്
ങ്ങള് ങ്ങള് കേട്ടില്ല
കേക്ക്ന്നില്ലെ ഞാൻ പറയ്ന്നെ?
ആഹ് ഇപ്പ കേക്ക്ണ് എടയ്ക്കെടയ്ക്ക് നെറ്റ് വർക്ക് എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ടോന്ന് സംശയം
മഴ പെയ്ത് റെയ്ഞ്ചിന്റെ പ്രശ്നം കൊണ്ടാ
ഇപ്പ ക്ലിയറായി കൊഴപ്പല്ല എങ്ങെണ്ട്?
മഴൊക്കണ്ടവ്ടെ?
ഓ ഇവടെ മഴക്കൊണ്ട്
ആഹ് ഇവടിം നല്ല മഴേണ് ചോർച്ചയെ ഇണ്ടായിര്ന്ന ഇന്ന് പൊറത്തേ എറങ്ങാൻ പറ്റിട്ടില്ലായിരുന്നു.
ഉം ഉം അല്ല ഇങ്ങള് വന്നിട്ട് ഇച്ചിരി ക ഇതിന്റെ മഴ കൊറവാ ഇപ്പ ചെറ്തായ്ട്ട് മഴ പെയ്ത്
ആണോ? ഇന്നലൊക്കെ ആയിട്ട് ഇന്നലൊക്കെ മഴ ഇണ്ടായിരുന്നോ?
ഇന്നലെ ഇത്ര മഴ ആഹ് നല്ല മഴയാ ഇന്നലിം മിഞ്ഞാന്നൊക്കെ നല്ല മഴയായിര്ന്നു തുണികള് പോലും ഒണക്കി എടുക്കാൻ പറ്റീല്ല. ഞാൻ പ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനാണെങ്കി എളയത് പഠിച്ചൊണ്ടിക്കുന്നു
ആണോ എന്താ ഓൺലൈനിൽ പഠിക്കുന്നേ?
വർക്ക്.
ആണോ ഓ
മറ്റേ ഓക്സ്ഫോർഡി ആഹ്
ഡ്രൈവിംഗ് ഒക്കെ ചെയ്യോ
ഡ്രൈവിങ്ങ് സ്കൂട്ടി വട്ടിക്കും ഉം
ആണോ ഡ്രൈവിങ് ചെയ് ഡ്രൈവ് ചെയ്തിട്ടാണോ എല്ലാട്ത്തും പോക?
ആഹ് എനിക്കൊരു മോളേയുള്ളു ചേറുത്ത്
ആണോ
അങ്ങവാടി അടുത്താണ് ബെസി കൊണ്ടുൻ പറ്റ ല്ല ഫ്രീ ടിക്കറ്റ് ആണേ
അംഗൻവാടി പോകുന്ന കുട്ടിണ്ടോ?
അങ്ങവാടി പോണ ഒരു മോളുണ്ട് എനിക്ക്‌ ആകെ ഒരു മോളെ ഉള്ള്
ആണോ മൂന്ന് വയസ്സാണോ ആയത്
ആഹ് മൂന്ന് വയസ്
അയിശെരി അഗൺവാടിലെങ്ങനെ കരയാതൊക്കെ ഇരിക്ക്വോ
ആഹ് അവക്ക് കൊഴപ്പോന്നില്ല അതിപ്പം രണ്ടു ദിവസത്തെ പ്രശ്നം ഇണ്ടായിരുന്നുള്ളു എട മോളും കൂടെ ഒണ്ട് മോനും കൂടെ ഒണ്ട് അപ്പൊതന്നെ
ആയോ അംഗൺവാഡി കൊണ്ടയാക്കൻ തുടങ്ങിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കുവോ
ആ സ്വന്തൊക്ക ആയിരിക്കും കൊഴപ്പൊന്നുല്ല പറയുന്നുണ്ട് കുഴപ്പൊന്നുംല്ല
ആണോ അത് ശരി.
ഓഹ് ചോമ ഈ മഴയും തണപ്പും
ഉം ഉം നിങ്ങള് മഴൊക്കെ പെയ്താല് എങ്ങനെ അടുത്ത് തോടുകളും പാടങ്ങളൊക്കെ ഉണ്ടൊ
ങ്ങക്ക് വടച്ച് പോടന്നല്ല അനെയൊക്കെ പാറയക്കണ്
പാറള്ള സ്ഥലാണ്
ആണോ ഞ
ഏ
ആഹ് തിരുമ്പാനൊക്കെ പോകാറൊക്കെണ്ട്.
ഏഹ് ഈ മഴ പെയ്തേണ്ട ആയിരിക്കും ഇടയ്ക്കിടക്ക് നെറ്റുകർക്ക് കണക്ഷൻ വിടുന്നതായി തോന്നുന്നത്
ചെറുതായി കട്ടായി തോന്നുന്നുണ്ട്.
ആ എന്തായാലും കോള കട്ടാക്കണ്ട കോള കണ്ടിന്യൂ ചെയ്യ
ആഹ് ഓക്കേ ഓക്കെ പിന്നെ വേറെന്തക്കെ വീട്ടിൽ ചെടികളും പച്ചക്കറികളൊക്കെ ഒണ്ടോ?
വീട്ടിൽ നല്ല കൊറേ ചെടികളുണ്ട്.
അ ആണോ ഇഷ്ടാണോ ചെടികളൊക്കെ വളർ
ശരി ഇവിടെ വാങ്ങിക്കാനിഷ്ടാണ് പച്ചക്കറിയ വണ്ട ആഹ് പച്ചക്കറി എല്ലാ ഇഷ്ട്ടാ.
കറികളല്ലത്
പയറുണ്ട് പടലങ്ങുണ്ട് ചീരീണ്ട് മത്തന്ണ്ട്. ഇപ്പ നട്ടതേയൊള്ളൂ എല്ലാം ഉം
എല്ല
ഉം നമുക്ക് വെയില നമുക്ക് ചൂടാ പാറയ ചൂടാ ഭയങ്കര ചൂടാ അപ്പത്തിന്. നമ്മക്ക് കൃഷി മൊത്തം നശിക്കാത്ത തന്നെ നമുക്ക് മഴയ ഒന്ന്‌ തോന്നിക്കുമ്പോഴും ഇവിടെ പചക്കറി നടാൻ പറ്റി ചോറ്
ആണോ അയ്ശരി എന്ന്ട്ട് എന്താ വിത്ത് വാങ്ങിയതാണാ? അതാ തൈ വാങ്ങിച്ചതോ?
വിത്ത് വാങ്ങ്യ സ്ഥലം
ആഹ ശരി നിങ്ങള് എങ്ങനെ ആദ്യ ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടോ അതോ ഫസ്റ്റ് ആയിട്ടാ ആഹ്
അല്ല നമ്മള് പൺ പണ്ട് മുതലേ ഇങ്ങനേന്നാ നമുക്ക് വേ ചുടായിട്ടാ വെള്ള ഒന്നും കിട്ടത്തില്ല. അപ്പ നമ്മ വെള്ളൊക്കെ കോരി വെള്ളത്തിന് വേറെ വെള്ള ഒക്കെ അപ്പളാ കൃഷി നട്ടത്.
ചടികൾക്ക് എന്തെങ്കിലും വളക്കെട്ട് കൊട്ക്കാറ്ണ്ടാ?
നമ്മള് നിക്ക് ഇഷ്ടം അങ്ങനെ. ഇത കമ്പോസ്റ്റ് വേസ്റ്റ് ഉണ്ടല്ലോ ഫുഡ് വേസ്റ്റ് ചെയ്ത് കമ്പോസ്റ്റ് ജൈവ വളൊക്കെ. പിന്ന പൈപ്പ എടുത്തിട്ടിട്ട് അതാണെങ്കി നമ്മുടെ എന്ത ഒരു ഭാഗ ആഹ് പഞ്ച അല്ല പഞ്ചായത്തിന്റെ നമ്മുക്കൊരു ഒരു കൊഴല് വന്നിട്ടുണ്ടായിരുന്നു അയിനകത്ത് അവിടുന്ന് തന്നെ കൊറച്ച് വളം കിട്ടും ആ വളം കട്ട് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളുടെ വേസ്റ്റാണ് ബാക്കി ചോറും കറിയും പച്ചക്കറിയ അരി ആഹ് അതിന്റെ നിറഞ് ഒരു സമയാവുംബത്തേന് അത് നമ്മൾ എടുത്ത് അത് എടുക്കേണ്ട ആ ഇത് ഇതെടുത്താമതിയേ പൈപ്പെട് മാറ്റിട്ട് അത് നല്ല മണ്ണിട്ട് ഇതാക്കണം ഇളകനം.
അയ്‌ശെരി അപ്പൊ സ്മെല്ലക്കണ്ടാവൂല്ലേ
ആഹ് അത് കൊഴപ്പല്ല അതായത് അതങ്ങനെ മാറ്റി രണ്ട് ദിവസം കഴിയുമ്പോ മണ്ണൊക്കെ ഇതാക്കും പക്ഷേ സ്മെല്ലൊന്നും കാണത്തില്ല.
ഏ ഇങ്ങട്ട് അതിന്ന് അതിന്നാണ് നിങ്ങള് വളക്കെ ഇട്ട് കൊടുക്കുക ഇതിനുള്ള വളക്കെ എടുക്കല്
ആഹ് പച്ചക്കറിക്കാ വളങ്ങളാ എടുക്കുന്നെ
ആണോ അയ്ശെരി
അപ്പൊ നമ്മള് ആ പൈപ്പിന്റെള്ളിൽ വേസ്റ്റുകളൊക്കെ കൊണ്ടുപോയിടും.
ആ പൈപ്പിനുള്ളില് നമ്മളെ ഫുഡിന്റെ വേസ്റ്റുകളെല്ലാം കൊണ്ടിടാം.
അയ്ശെരി അതിനൊരു മൂടി ഉണ്ടാവൂല്ലേ
ആഹ്
ആഹ്
അതങ്ങ് അടച് വക്ക അടച്ചു വക്കുമ്പോ നെറഞ്ഞു ക കഴിയുമ്പോതന്നെ ചെറിയ കുരു ഇടുതിട്ടാണ് ഈ തൈ ക്കെ വെക്കുന്നത്. മൊത്തം എന്താണ് ഈ വേസ്റ്റൊക്കെ ഇടുന്നത്.
ആഹ് ആഹ് അപ്പൊ ഇടുന്നതിനനുസരിച്ചിട്ട് വേം താന്നു താന്ന് പോവോ വേസ്റ്റ്
ആക്കാ കാക്കി ചെയ്യാ ആഹ് നല്ല
അയ് ശെരി ഇങ്ങട്ടാ മണ്ണോട് കൂടിട്ട് ഇട്ട് കൊടുക്കായ്യാ
അല്ല ഇങ്ങള് വേസ്റ്റ് എല്ലാം ഇട്ടതിന് ശേഷം പിന്നെ കൊറച്ച് എടക്കെടക്ക് കൊറച്ച് മണ്ണെല്ലാം യെ നല്ലൊക്കെ ക നമ്മടെക്കെ ഇവടെ കറത്ത് നല്ല മണ്ണ് കിട്ട്യാ ഒര് വെട്ടം റെഡിയ ആക്കി ഇട്ടിരുന്നാ മണ്ണിട്ട് മണ്ടലി ഇപ്പം പിന്നെ വേസ്റ്റ് എല്ലാം കൂടെ കൊറച്ചിട്ട് എങ്ങനെ താണ ഒര് ദെവസം റെഡി ആവും മനസ്സിലവാം
ആയ് ശെരി ആഹ് ആഹ് ആഹ് നിങ്ങള് കാ കൊറേയിട്ട് അങ്ങനത്തെ ആഹ് ആഹ് കൊറായിട്ട് അങ്ങനെ തന്നെയാ വളം ഒണ്ടാക്കല്ല്
ആഹ്
ആഹ് ശെരി കഞ്ഞി വെള്ളത്തില് അങ്ങനെ പച്ചക്കറീന്റെക്കെ വേസ്റ്റ്ട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കലില്യാ
ഈ കഞ്ഞി വെള്ളം നമ്മള് തെങ്ങീനൊക്കെയാണ്
ആഹ് കഞ്ഞിവെള്ളത്തില് ഇതുപോലെ വോസ്റ്റോക്കേ ഇട്ട് പുളിപ്പിച്ച് രണ്ട് മൂന്ന് ദെവ ഇതൊക്കെ വെച്ച് കൂറനെ കറിവേപ്പിലകൊക്കെ നല്ലതാ അതിലേ ആഹ് വെള്ളം മാത്രം ഊറ്റിയിട്ട് കൊറേ പച്ചേള്ളം കുയിച്ചിട്ട് പച്ചക്കറി ക്ക് നല്ലതാ ആഹ് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് അവടെ പയറൊക്കെ ഒണ്ട് യെ
ഉം അങ്ങനെ ചെയ്ത് നോക്ക് നമ്മളി സ്പ്രേയൊക്കെ അടിക്കത്തില്ലേ ഈ പയെ പയറിന് ആഹ് കഞ്ഞി എള്ളത്തിൻ്റെ സ്‌പേറാ
എന്ന്ട്ട് അങ്ങനെ അടിച്ച് കൊട്ത്താ പയർന്റെ എല പുഴുക്കള് തിന്നൂലാ
ആദീ ആഹ് നല്ല
ആണോ സ്പ്രേ ചെയ്തൊട്ത്താ മതില്ലേ എന്ന ഇഞ്ഞ്അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്ക
ഉം ഒര് ഉറുമ്പ് വന്ന മൊത്തം പയറും ന ഞാൻനല്ല പ്രൗഡ പ്ലയറ് ആന്നാ അപ്പൊ പിന്നെ സ്പ്രേ അടിച്ചു കൊടുക്കുമ്പോ പിന്നീട് ആ സാധനം വരത്തില്ല
അയ്ശരി ആഹ് ങ്ങള് ഡ്രൈവിംഗ് ഒക്കെ ചെയ്യോ ങ്ങള്
ആഹ് എന്താ യാലും ചെയ്യും ആഹ് സ്കൂട്ടി ഓട്ടിക്കും കാറ് പഠിക്കണം എന്ന് വിചാരിക്ക്ന്നില്ല മോളേംകൊണ്ട് ഭയങ്കര പാടാ സ്കൂട്ടിയില്
ആഹ് അത് ശെരി വീട്ടില്ണ്ടോ സ്കൂട്ടി കാറൊക്കെ വീട്ടില്ണ്ടോ
ശെര്യാ
അയ്ശരി പഠിച്ചിട്ട് വാങ്ങാ വിചാരിച്ചിട്ടായിരിക്കല്ലേ ഹസ്ബൻഡിവിടെ നാട്ട
ആഹ് ഹസ്ബന്റ് ഗൾഫില്
അയ് ശരി അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉള്ളത്
ഞാനിപ്പോ എൻ്റെ ഉമ്മച്ചിയോണ്ട് ഉപ്പാ ഉണ്ട് രണ്ട് പിന്നെ എന്റെ മോളിണ്ട്
അയ്ശരി
ഉം
യാത്ര ചെയ്യാന് പോകാനൊക്കെ ഇഷ്ടാണോ യാത്ര പോകാനൊക്കെ ഇഷ്ടണോ
ഇല്ല ഒരുപാട് ഇഷ്ടാ
ആണോ പോകാ
ഹസ്ബൻ്റെ ഹസ്ബൻ്റെ ഒള്ളപ്പേ യാത്രയാ
ഐ ശെരി ഹസ്ബൻഡ് വന്നാ ഫുള്ള് ട്രിപ്പ് ആയിരിക്കുവല്ലേ
ആഹ്
ആഹ് ശേരി
രണ്ട് വർഷം ആ രണ്ടു മാസം കിട്ടും അത് ഫുള്ള് ട്രിപ്പ് അടിച്ച് തീർക്കും
ആഹ് ആണോ അയ് ശരി എവിടെ എന്താ പോയേൽ ഏറ്റോം ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ
കോടേക്കാനാലി
ആഹ് അതെ ഞങ്ങള് പോയിണ്ടായിട്ടോ കൊടയ്ക്കനാല്ലെ ആഹ് ഗുണാക്കേവൊക്കേ ഇല്ലേ ആഹ് എപ്പഴും അവിടെ ഒരു മഞ്ഞാണല്ലേ ഇണ്ടവാ ആഹ് അതെ ഞാപ്പടുത്തൊരു റീല് കണ്ടായി ആഹ് ആഹ് അപ്പോളും അവടെ അതേ പോലെ ഇതൊരു മഞ്ഞുണ്ട് എങ്ങനെയാണാ ആവോ അവടെള്ളവരൊക്കെ ജീവിക്ക്ന്നോ ഭയങ്കര തണുപ്പും ആണല്ലോ
ഇപ്പോള് ഞങ്ങള വാഗമൺ കൊടയ്ക്കാനാല്ല് വെരേയും ട്രിപ്പ് പോയത് ടൈം വെച്ചിട്ട്
ആണോ
ആദ്യം ഇവിടുന്ന് വാഗമണ്ണ് പോയി വാഗമണ്ണിന്ന് പിന്നേം കോടൈക്കനാൽ പോയി
ആഹ് അ നല്ല രസാണ് ഇനിയങ്ങോട്ട് പോവാൻ തോന്നു അല്ല അടിപൊളി സ്ഥലാണ്
എന്നാല് അവടെ അവടെക്കെ ചെറി ചെറിയ വീടുകളാണ് അല്ലെ വല്ല്യായ വല്ല്യായ വീടൊന്നൊ എല്ലാ ഭാഗത്ത്ന്നും ചെറി ചെറിയ വീടുകളൊക്കെ ആയിട്ട് ഭയങ്കര തണു പ്പാണ് എങ്ങനെയാണാ ആവോ അവടെള്ളവരൊക്കെ ജീവിക്ക്ന്നേ